ആഹ് കേക്കുന്നില്ലേ? എന്തൊക്കെണ്ട്?
എന്തൊക്കെ നല്ല വിശേഷം.
ഏ എന്താ ഫുഡൊക്കെ കഴിച്ചോ?
ആ ഫുഡ് ഒക്കെ കഴിച്ചു.
ഏ ഫുഡ് ഒക്കെ കഴി ഞാ ഫുഡ് കഴിച്ചു പ്പാണ്ട് വന്നിണ്ടിരിക്ക ക്കണള്ളൂ ഇന്ന് ഡോക്ടറെ എട്ത്ത് ക്കൊക്കെ ഒന്ന് പോവാണ്ടായിനി മൂത്തച്ചിന്റെ കൂടെ. അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് ഇപ്പ വന്ന് കുളിയും കഴിഞ്ഞിങ്ങാണ്ട് ഹോസ്പിറ്റലിൽ പോയി വന്നാ അ മ്മക്കൊന്ന് കുളി
ആഹ് ഒര് അല്ലെങ്കിലന്നെ പൊർ ത്തെർങ്ങി പോയാ വന്നാര് കൊയ് ക്കാ.
അതന്നെ കൊഴക്ക് പ്പോ തിന്നും കൂടി ചെയ്തോക്കുമ്പംപിന്നെ നിസ്കര്ച്ചാൻ വെജ്ജാറിയ മ്മാനോട് നിസ് നിസ്കര്ച്ചുകൊണ്ട് കഴിഞ്ഞോക്കുമ്പോളേ ഭയങ്കര കൊയ്‌ക്ക്.
അയെമ്മക്ക് ഒട്ക്കായി പൊർത്ത് ന്നെർങ്ങി പോയെന്ന് പെരേക്ക
ആ അത് ഞങ്ങള് നേരെ പത്തര മണിക്ക് പോയതാ പ്പ വരാ. ഭയങ്കര തെര്ക്കേനി ഡോക്ടറെ എട് ത്തേ
ഏ.
അപ്പൊ പിന്നെ അങ്ങനെ വയ്ങ്കര തെര്ക്കായപ്പോ അയ്ല് നേരം വൈകിയറേ. അപ്പം ഇവ്ടെ എത്തിയോക്കുമ്പോത്ത്ന് കൊയ്ങ്ങി അറ.
വയ്ങ്കര കൊയ്ക്കു ഏക്കാരം. നട്ന്ന് പോകലാല്ലെങ്കി ഓട്ടോർഷക്കോ?
ഓട്ടോർഷക്കെ ന്നെ.
ഏ.
ഓട്ടോറിഷക്കെന്നെ പിന്നെ അവ് ടുന്ന് ഞങ്ങളെ അങ്ങാടിന്ന് പിന്നെ ബസ്സേറും. നേര്ട്ട് ബസ്ണ്ട്. അപ്പ പിന്നെ ഉം കൊഴപ്പല്ല.
ജില്ലാ ആസ്പത്രിക്കേനി?
അല്ലേ പ്രൈവറ്റ്ക്കന്നെ. ജില്ലാ ത്രിക്കല്ല. പ്രൈവറ്റ്ക്ക്‌ പ്രൈവറ്റ് ന്തിനാ അമ്മളെ ഇതിന്റെ ഡോക്ടറെ കാണിക്കാനേ.
ഉം.
വയറ്ന്റെ ഡോക്റ്റെ.
വയറ് വയറ് നല്ലോണ്ടോ.
വയറ് നല്ലോം ഇണ്ടായിട്ടല്ല. ഇവർക്ക് അടിവയറ് വേദനേണ് മുത്തച്ചിക്കേ. അപ്പൊ ഡോക്റ്റ് സ്കാനിങ് ആദ്യം ഡോക്റ്റെ കാണിച്ച്. അയില് ഡോക്റ്റ് സ്കാനിങ് ഇട്ത്ത് വരാൻ പർഞ്ഞ്ണ്. ട്ടുണ്ടായിരുന്നു. അപ്പ നോക്കുമ്പോ മൂത്രത്തില് കല്ലും ണ്ട് നീരും ണ്ട്. അർഞ്ഞ്. അപ്പൊ ഡോക് അപ്പയ്ന്ള്ള മര്ന്നൊക്കെ കൊടുത്ത് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കിട്ടിയാരപ്പ ഞങ്ങള് പോന്ന്. പ്പൊ ഇവടെത്തീട്ടുള്ളൂ അർഞ്ഞ്
അഅ് ചെല അസുഖം അങ്ങനെയാണെ അമ്മക്ക് നല്ലോണ്ട് ആവു വേദ ദനോണ്ട് വെയ്ക്കുമ്പോ നമ്മളൊന്ന് പൊർത്തെർങ്ങ. അരെ അങ്ങനെ വെച്ചോണ്ട്ക്കും.
നമ്മളിങ്ങ വല്ലാതണ്ട് താ
ആഹ് വല്ലാതെ ഇതാക്കൂല്ലല്ലോ അപ്പൊ പിന്നെ അഅ് മാറും മാറും വിചാരിച്ച് നമ്മളും പോവും.
ആ.
പിന്നെ ഊക്കൂടുമ്പോളേക്കാരം നമ്മളൊന്ന് ഡോക്ടറെ കാണിച്ചാൻ പോല്.
ആ അ ഏത് അസുഖത്തിനും ഏതൊരാളവസ്ഥയാണല്ലേലേ ഏ അമ്മളൊക്ക ഊക്കേറിയിട്ടാണല്ലോ ആഹ് ഇനിപ്പോ ഒരു പനി ആയാലും അമ്മള് ഊക്ക ഒന്ന് കൊർച്ച് തോന്ന് ണ്ട് ന്ന്ണ്ടെങ്കിലും ആരും പോവൂല്ല. അഅ് രണ്ടീസം കൊണ്ടട്ന്ന്ട്ട് സുഖം ഇല്ലെങ്കിലാണല്ലാരും പോയി ഇന്റെയ ഒരു അവസ്ഥ അങ്ങനെയാട്ടോ. ആ രണ്ടീസം കൊണ്ട് സുഖായിട്ടില്ലന്നുണ്ടെങ്കി അപ്പളേ ഡോക്ടാറെടുത്തു പോവൊള്ളൂ.
മാറിയോളും മാറിയോളും വിചാരിച്ച് നമ്മളങ്ങനെ നിക്കു ചെയ്യും. പിന്നെ
ഡേക്ടറെട്ത്ത്ക്ക് ഉള്ള്ക്ക് ആണ്ട് കേറി ഡോക്ടറെ ഫീസാണ്ട് കൊടട് ത്ത് കഴിഞ്ഞാ അപ്പങ്ങട് മാറിക്കോളും.
ആ ഇബടെ മക്കക്കൊക്കെ പൻ ച്ചാല് അങ്ങനെ ആഹ് കാണിച്ചോളം പനി മാറൂല അ കാണിച്ച് കഴിഞ്ഞാ പനിഅങ്ങട് മാറും. ആ എന്നാലും മാർ ഒരു മാറ്റോണ്ടാവൂല. അവിടെ കൊണ്ട് പോയി ഡോക്ടറെ ഒന്ന് കണ്ടാ മതി. എന്നാ പിന്നെ പനിന്റെ മെര്ന്നു, ആഹ് ആ മെര്ന്നും കുടിച്ചണ്ട. അങ്ങനെ
അതന്നെ. അത് ഇവിടെക്കെല്ലാ അവസ്ഥന്നെയാണ്. എന്നിട്ട് ഞങ്ങള് പറയും അത് ഡോക് ഡോക്ടറ് ഇത് റൂമങ്ങട് കണ്ടാ മതി. അപ്
ആ ഞാനങ്ങനാ പറയല്. ഇവരെ വെറ്തെ ഒക്കത്തെ ത്തി ആടെ എത്തി നമ്മള് കാണിച്ച് മെര്ന്ന് കുടിച്ചേരാ അസുഖം മാറി ഓര് കരച്ചില് തൊടങ്ങും. അത് വരെ ഓർക്ക് കെടന്നോർമ്മ ക്കാൻ കയ്യൂല. അമർന്ന് കെടക്കു ഓര്. അപ്പൊ അമ്മക്കൊരു പാവം തോന്നു.
അങ്ങനെ കെടക്കണ കാണുമ്പോ നമ്മക്കും എടങ്ങേറാണ്. കൊണ്ടുപോവാതെ നിന്നാല് മാറും മാറും മാറും വിചാരിച്ച് നിന്നിട്ടും കാര്യല്ല വിചാ ചെറിയ മക്കളാവുമ്പോ അമ്മള് പ്രത്യേകിച്ച് വേഗം കൊണ്ടോവും.
ഇവനങ്ങനെ കൊണ്ടോവും. ആഹ് അതിനിപ്പം നൂറോ നൂറ്റിയമ്പതും മൊടക്കണം. എന്നാല്
അതന്നെ. അൽ അൽ അല്ലാതെ ഇപ്പ ഞമ്മള് കൊറേ ഇതാക്കി വിചാരി ച്ചിക്കാണ്ടൊന്നു മാറൂല. നമ്മളിപ്പം ഇവിടെ ഡോക് റ്റി എഴുതിയ മരുന്നു ഈ മരുന്നു ഒരേ ഇതേക്കാരം ചെലപ്പൊ. പക്ഷെ എന്നാലും അയിന്റാളെ റൂമ്ക്കണ്ടെ എത്തിയാ അപ്പോൾക്ക് മര്ന്ന് മരുന്ന് കൊടുത്താ ഫലം കാണും. അത് വരെ ഫലം കാണൂല.
അത് വരേ എട്ടീസം കെടന്ന് നമ്മള് കൊണ്ടോയീല്ലേ? എട്ടീസം നീ ച്ചാ ബേജാറ് കൊട്ക്കായിട്ടുള്ളൂ. പിന്നെ അവിടെയൊന്ന് കൊണ്ടോയി അങ്ങട് കൊണ്ടന്നാ പനി അന്നേക്കന്നെ മാറി. അപ്പന്നെ മാറി. പെരേയ്ക്കെത്തിയാ പിന്നെ ഒരു കൊണക്കേടു ഇല്ല.
എല്ലാരെ അവസ്ഥയു എല്ലാ കുട്ട്യേളെയും ഒരു, അതൊരു ഇതാണ് തോന്നണ്. സ്വാഭാവികായിട്ടോ എങ്ങനെ? ആഹ് മൂത്തച്ചീന്റെ മോളെ ഒന്നിനെ കെട്ടിച്ചിട്ട്ണ്ട്. ഇപ്പൊ മെയില് ഇനി കല്യാണം. അവളെ കല്ല്യാണം കഴിഞ്ഞു. വല്യോന് പ്ലസ് ടു കഴിഞ്ഞ് നിക്കാണ്.
ഉം. അല്ല ഈ അസുഖം ഇങ്ങനെ വരുമ്പോ കുട്ടി ചെറിയ കുട്ടികളൊക്കെ ഇണ്ടാവുമ്പളേ
ആ ചെറുതൊന്നുല്ല. പറ്റ ചെറുതൊന്നു അല്ല. പിന്നെ ഒരാള് പത്താം ക്ലാസ്സിലും ആണ്. ചെറിയ മക്
ചെറിയ മക്കളൊന്നു ഇല്ലല്ലേ? പെരേലെ പണിയൊക്കെ കഴിഞ്ഞ് കുട്ങ്ങിയാല് എട്ക്കാനാള്
എട്ക്കാനാള്ണ്ട്. പേടിച്ചാനൊന്നുല്ലാറ്. വെല്യ കുട്ട്യാളാവുമ്പോ പിന്നെ അമ്മക്ക് അങ്ങനെയൊക്കെ ഒരു സമാധാനാണല്ലോ.
ആ ചെറിയ മക്കളൊക്കെ ആണേ അമ്മൾ പെരേലെ പണിയെട്ക്കാൻ ആള്ണ്ടാവൂല അയിന്റൊക്കെ ഒരു തുള്ളി വെള്ളം ഇണ്ടാക്കിയെട്ക്കാൻ അമ്മളോട് കയ്യു ഇല്ല. അങ്ങനെയൊക്കെ ആവ്മ്പോ വേറുള്ളവരെ ആശ്രയിക്കുമ്പോ അമ്മുക്ക് ക്കൊരു ഗത്യേടു ആണ്. വേറൊള്ളാരെ ഒരു തുള്ളി വെൾ അത്പോലന്നീ ചായയും കടിയൊക്കെ ഇമ്മക്ക് ഇങ്ങനെ ഇണ്ടാക്കി കൊണ്ടര്മ്പളേ അപ്പൊ അമ്മക്കൊരു ഗതികേട് പിടിച്ചൊരു സംഗതിയാണ്. പിന്നെ എത്ര എന്ത്‌ വരെ പഠിച്ച്?
അതന്നെ. കേക്ക്ന്നില്ലേ?
ആ കേക്ക്ണ്ട് കേക്ക്ണ്ട്. എത്ര വരയാ പഠി ച്ച്നി. പ്ലസ് വണ്ണോ? ഏഹ്? പിന്നെ കല്യാണം കഴിഞ്ഞീ? ഞാൻ പ്ലസ് ടു വരെ പോയിന്. ഏഹ്. പ്ലസ് ഉം.
അപ്പ ഇങ്ങള് എന്റയിലേറെ ഫാസ്റ്റാണ്. ഇങ്ങക്കെത്ര മക്കളാ?
ണ്ട്.
നാലാളോ ഏ വല്യോന് വല്ത് എത്രീലാ
റ്റൂലാ.
ഏ
ആഹ് പിന്നത്തെ ഏയില്, പിന്നെ അഞ്ചില് പിന്നെ അങ്കലവാടീ പോവും.
ആ അംഗലവാടി പോണട്ടിണ്ട് ലേ. ഇൻക്കോണ്ടുന്നു അംഗലവാടി. ഇൻക്കും വല്യോന് ഏയില് രണ്ടാമത്തോൻ മൂന്നിലും ചെറുതങ്കലവാടില്. മൂന്നാള്
മൂന്നാള് ലേ, ഒന്നോ?
ഒന്ന് അംഗലവാടി. മൂന്ന്വയസ്സ് ഇപ്പ ഇക്കുറി മൂന്നയസ് ഇന്നാലും എന്നും കര ച്ചിലെന്നെ മാറ്റൂല.
ഏ ഇന്റത് അങ്ങനെ ചെ ക്കൊണ്ടന്നാക്കിയേപ്പം പെരും കരച്ചില്ലേനി. ഒരു ആ മാസത്തോളം കര ഞ്ഞ്. പിന്നെ ഇച്ച് അയ്നെ കൊണ്ടാവാൻ പൂത്യെന്നെല്ല. അപ്പം ഞാൻ ഞ് കൊണ്ടേ യാക്കാനാവൂല്ലാ ര്ച്ചാണ്ട് പെരേ നിർത്തലൊടങ്ങി. പിന്നിം അങ്കലവാടി തൊർക്ക്ണ എടേല് കുട്ട്യൾക്ക് സമ്മാനം കൊറേ കിട്ട്യേപ്പളെയ്.
ആഹ് അ
അംഗലാടി പോയ നല്ലോം സമ്മാനം കിട്ടുംന്ന് അയിനന്നെ തോന്നിയേക്കാരം. പിന്നെ എന്നും അങ്കലാടികോവും ചെയ്യും. ഇമ്മച്ചി പെയ്ക്കോ ളിട്ടോ ഞാൻ ഇബടെ ഇരിക്കണ്ട് ഇങ്ങള് പൊയ്ക്കോളിയറിം. ഇമ്മച്ചി പോവല്ലീ ഇമ്മച്ചി പോവല്ലീറന്ന് ഇന്നെ പുടിച്ചെക്ക്ണ കുട്ടിയാണത്. ടീച്ചറർഞ്ഞ് ആ വാ അവ്ടെന്നെ കടന്നാണ്ട് ഒർങ്ങലാണല്ലോ ചെന്നാട്ടന്നെ. ഇപ്പൊന്തൊരു ഉഷാറാണാത് ന്ന്റിയ്ണ്ട് ടീച്ചറെന്നെ.
ഏഹ് അങ്ങനെ ആയാ സമാധാനാണ്.
ആഹ് നമുക്ക് ഇപ്പൊ ഏഹ് നേരം വെള്ത്ത് നീച്ചാ പറയും ഇമ്മച്ച്യേ അഗനവാടികൊവാനായിനോ മേം കുൾപ്പിച്ചെരീയറിം. അപ്പ ഞാ റിം മേം കുളിച്ചിട്ട് കാര്യല്ലാ മേം ചായുടിച്ചെണ്ടെറിയും. അയിന് ഇപ്പങ്കനാവാടി പറിണല്ലാ അയിനേ അന്നോൽക്ക് കൊറേ സമ്മാനം കിട്ടി അതാണത്.
ആഹ് ആഹ് ആഹ് കുട്ടിയേളായാലും കുട്ടികൾക്കില്ലെ അൻസരിച്ച് കൊടുത്താ കുട്ടിയേൾ ഓട്ടോമാറ്റിക് ആയിട്ട് പോ പോകും പറിം.
ആഹ് നല്ലോം സമ്മാനം കിട്ടിയേപ്പം അയിനല്ല ഇഷ്ടായിം ചെയ്ത്. അതാണ് പിന്നെ അങ്കലാടിക്കെന്നും പോവലാ അഹ് പിന്നെ വിജാര്ച്ച്ണത് അങ്കലാടിക്ക് ചെന്നാ ന്നും ചെന്നാ സമ്മാനം കിട്ടുവോക്കാ അത് ഇങ്ങനെ ആലോയിച്ചേക്കാരം.
അതോണ്ട് ഇപ്പ ഇങ്ങക്കൊരു കാര്യായി കരച്ചില് മാറി കിട്ടിയല്ലൊ അതോണ്ട്.
അതൊണ്ടരു കാര്യാ അല്ലെ നമ്മളെ വൈത്തലെ നമ്മള് ഫോണ് ഇട്ത്താ അപ്പോൽക്ക് ഫോണാണം. ഫോണ്മല് ഒരു എഫക്റ്റേനി ഈ പോക്ക് ആഹ് ഈ പോക്ക് പോ പോയാരെ പിന്നെ അങ്ങനെ സൊഅല്. ഇന്നാലങ്കലാടി വിട്ടന്നാ അപ്പം ഫോണാണം.
ആഹ് ഇവടീ അങ്ങനെന്ന. ഞാൻ പറിം അംഗലവാടിക്ക് പോണോണ്ട് കൊറെ ആശ്വാസാണെ ഈ മൊബൈൽമെന്നൊക്കെ കൊർച്ച് വ്
ആഹ് വിട്ട് ക്ക്വോയി അത്ര നേരം നമുക്ക് മുബൈൽ അയ്റ്റേൾ ഉപയോഗിക്കാതന്നോളും. രാവിലെ നീചൈനാ ഉബയിലാണം നേരല്ല നീച്ചുംമ്പെന്നെ എട്ടരാവും. ഒമ്പതേ ഒമ്പതര ആവുമ്പോ അ കണവാടീക്ക് അങ്ങള് പോകലൊടങ്ങും അപ്പോ ചായുട്ച്ചലും കുളിച്ചലും ആ നേരെനെള്ളൂ.
ആഹ് അതന്നെ ഇണ്ടാവൊള്ളൂ. ഇബടെ ഇന്റെ വലിയോന് പോ കുമ്പളേ വ ആണ്ടൊരുക്കാൻ പറ്റൊള്ളൂ. കാര്യെ ന്നും പോണില്ലാ ഇന്ന് കുട്ടിമാ ഇത് ആ ഹെൽപ്പറെ പേരും അഹ് പിന്നെ ആയന്റെ പേരും ടീച്ചറെ പേര് ടീച്ചറെ ഇതൊക്കെ പറഞ്ഞ്ങ്ങാണ്ട് കുത്തർക്കും. ടീച്ചറുംന്ന് ലീവാണ് ആയി ഇന്ന് ലീവാണ്. അപ്പൊ ഇൻക്ക് പോണ്ടാ. ഇൻക്ക് കൊഴപ്പല്ലാ ഇന്നോട്ന്ന് വരണ്ടാ പർഞ്ഞിക്ണ്. അതാ പറയാ രാവിലെ നീച്ചാലന്നെ അതാ പറയാ അപ്പയാൻ പറയും ആ ഇന്റെ കുട്ടിനോടിന്ന് നേ വര്ണ്ടാ പറഞ്ഞ്ക്ണ് ടീച്ചർ, ഇന്ന് ടീച്ചറും ഹല്പ്പറൊന്നും ഇല്ലാ പറിം ഞാൻ പ്പ തേ മാതിരിയെന്നെ. ആ എവ്ടെ ആ പത്ത് നേരാകുമ്പോത്ത്ന് ഞാൻ എണ്ണട്ണ കണ്ടന്ന് ഇന്ന് എണ്ണട്ണ കണ്ടപ്പോത്ത്നും മൂപ്പരാക്കാക്ക് മനസ്സിലായി. ഇത് ഇപ്പിഞ്ഞി രസല്ലാന്ന് അതിന് ഇന്ന് നൊലോൽച്ചേനി അത് ഞാൻ പറഞ്ഞ് നൊലോൽച്ചിട്ടൊന്നും കാര് ലാ നമ്മൾ അവട്ക്കൊന്നും അല്ലാ പറഞ്ഞാണ്ട് കൊണ്ടോകും എവിടെ എന്നാലും കരയും. അത് സാരല്ല അല്ലാതപ്പം കരച്ചിലിപ്പതായാലും മാറൂല. അല്ലാ പ്പം നമ്മൾ കൊണ്ടാക്കാതെ ന്നാ എന്തായ്ച്ചാല് ഈ അങ്കലം നമ്മളെ അടുത്ത കൊല്ലം എൽ കെ ജി ക്കെ ചേർക്കല്ലാവുമ്പോ കുട്ട്യാളെ കൊണ്ട ഞമ്മളെന്നെ ബുദ്ധിമുട്ട് അറി
അഔടെ ചെന്നാല് ഇറ്റള് കരഞ്ഞ് നിക്കേ ഒരു മാസത്തോളം ഇറ്റളേ കരച്ചിൽ മാറ്റാനേ പിന്നെ നേര ട്ടവൊളി
അതന്നെ ഇത് ഞാൻ പോന്ന് കഴിഞ്ഞാ പിന്നെ വല്ല്യ പ്രശ്നണ്ടാവൂല.
ആ ഇപ്പ നമ്മള അങ്കലാടിക്ക് കുട്ട്യള് പോണോണ്ടന്നേ ഇഞ്ഞ് എൽ കെ ജിക്ക് ആക്കി എങ്ങനെ നമ്മൾ പോവേണ്ടെന്ന് കുട്ട്യൾക്ക് മനസ്സിലാവും.
അതാണേ അത് മനസ്സിലാവാൻ മാണ്ടിട്ടാണ് ഞാനീ കൊണ്ടാക്ക്ണതന്നും പറിം.
അല്ലെങ്കി നമ്മള് നേരെ എൽ കെ ജി ക്കാണ്ട് ചേർത്ത്മ്പോ കുട്ട്യള് അവിടെ ചെന്ന് മാസ കരയുമ്പോ മറ്റേ കുട്ട്യൾക്കും ക്ഷീണേക്കാരം നമ്മെള കുട്ട്യള്ങ്ങനെ കരിമ്പളേ.
ആന്നെ ഇവിടെ അയൽവാസിണ്ട് ഇവിടെണ്ടരു കു അപ്പോ ഓൻ ഇതേമാതിരി മൂത്രഴ്ക്കലേനിലോ വേ ചെന്നാല് വേ ട്രൗസർ കൂടാണ്ട് മൂത്രഴ്ച്ചൊലോ. എന്നാ പിന്നെ ഇബന് അറിയാ ഇബന്റെ ഇമ്മച്ചി പോര്ണ്ണ്ണ്ടാ ഇബം മൂത്രൊയിക്കും അയിന് പിന്നെ ഹെൽപ്പറ് വേറെ. ട്ടൗസർ രണ്ട്, മൂന്ന് ട്ടൗസർ ഒക്കെ ഇബള് കൊണ്ടോകല്ലോ ങ്ങട്ട് ഇബം കൽപിച്ചൂട്ടി അയില ങ്ങ മൂത്രയ്കും കൊർച്ചീച്ച കൊർച്ചീച്ചങ്ങനെ ഒിഴിച്ചും ലാസ് ഇബൻ പോകാതായി ഇപ്പൊ അങ്കല എൽ കെ ജിക്ക് ആക്കിക്കുമ്പോ ജനല്ന്റെ ഉള്ള്ന്ന് പൊർത്ത്ക്ക് കജ്ജ്ട്ട് കാണ്ട് നെലോൽചേനി തള്ള പോര്ണ പെരുആർപ്പേനി ഞാൻ പറ ങ്ങ
പിന്നെ കുട്ട്യൾ ആ അങ്ങനെ ആകുമ്പോന്നെ കുട്ട്യളങ്ങനെ ആയി വെ
ആ അതാണേ അപ്പ നമ്മൾ എൽ കെ ജി നെ നോക്ക അല്ല അങ്കനവാടിൽക്കെ നോക്കാഞ്ഞാലും കുടുങ്ങി.
ആഹ്.
നമ്മ്ക്ക് കുറച്ചൊക്കെ നമ്മള മക്കള് കുറച്ചൊക്കെ ഒന്ന് വേറിട്ട്നിക്കാതെ പഠ് നിക്കണം എന്നാലേ നമ്മൾക്ക് പഠ്ത്ത ല്ല ആ തൊരുതിൽ നമ്ക്ക് എത്തുള്ളൂ .
ആ.
ആ ന്നയ്ക്കോട്ടെ ന്നാ ശെരി.